ഹലോ കേക്കാവോ
ആഹ് കേക്കാം എന്ത്‌യ്യായ്ര്ന്ന്
ഞാൻ ആഹ് ഒരു മുട്ടായി കഴിച്ചൊണ്ടിരിക്കുകയായിരുന്നു
ഏത് മുട്ടായി
ഡയറി മിൽക്ക്
ഓഹ് ഇപ്പം ഇപ്പല്ലാർക്കും ഡയറി മിൽക്ക് കിന്റർ ജോയി ഡയറി മിൽക്ക് ഏതാ സിൽക്ക് ആണോ
ആഹ് സിൽക്ക് ഇത് നട്ട്സ് ഇട്ടതാ
ആഹ് നട്ട്സിട്ട ഡയറി മിൽക്ക് നല്ലതാ പിന്നെ ഓറിയോ ഡയറി മിൽക്ക് കഴിച്ചിട്ടുണ്ടോ
ഉണ്ട് ഉണ്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ ഡയറി മിൽക്കിന്റെ കൊറേ കഴിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ പല ക ന്തുവാ ഡിഫറന്റ് ഡിഫറന്റ് ആയിട്ടുള്ള ഡയറി മിൽക്കുണ്ടല്ലോ വലുതായാലും ചെറുതായാലും അതെ നടുക്ക് ഹെർട്ട് വെരുന്നത്
അതെ ഓറിയോടെ ഡയറി മിൽക്ക് എനിക്ക് നല്ല ഇഷ്ടം അത് നല്ല ഇങ്ങനെ ക ഇങ്ങനെ കടിക്കാൻ കിട്ടും ക്രിസ്പിയും ആണ് ചോക്ലേറ്റി ആണ്
ആക്ക് ആഹ് അതെന്നെ അതേപോലെ ഇപ്പം ബ്രൗണിടതും അങ്ങനെ കൊറേ ഉണ്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ട്ടാണോ അയിന്റെ അകത്ത്
ആഹ് അതെ പിന്നെ എനിക്ക്ഷ്ടപ്പെട്ട മിട്ടാ ട്ടായി ഗാലക്സിയും കിറ്റ് കാറ്റ് ഗാലക്സി ആണെങ്കിൽ നല്ല ഇങ്ങനെ നല്ല ടേസ്റ്റ് അല്ലേ ഗാലക്സിയുടെ മുട്ടായി
ഗാ അതെ എനിക്കും ഗാലക്സി ഇഷ്ടമാണ് എനിക്ക് പിന്നെ സ്നിക്കേഴ്സ് ഇഷ്ടമാണ്
ആഹ് സ്നിക്കേഴ്സ് ആണെങ്കിൽ കഴിച്ചാ വയറ് നെറയും അത്രക്ക് ന സും കാര്യങ്ങളൊക്കെ ഉണ്ട്
തന്നെ. എനിക്ക് സ്നിക്കേഴ്സ് എനിക്ക് കിറ്റ് ക്കാറ്റിനെ കാട്ടിയും സ്നിക്കേഴ്സ് ആാണ് സ്. ക്കേഴ്സും ഗാലക്സിയും ഇതൊക്കെ ഇഷ്ടാണ് എനിക്ക് പക്ഷെ കിന്റർ ജോയി ഇഷ്ടമാണ്. പക്ഷെ കിന്റർ ജോയുടെ പൈസ വെച്ച് അത് വേടി.. പിക്കാത്തതാണ് നല്ലതെന്ന് തോന്നാറുണ്ട്
കിന്റർ ജോയി അവര് തരുന്ന ഇത് വെച്ചിട്ട് അത് വറത്തല്ലേ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്ര കളി
അതെ. പക്ഷെ കിന്റർജോയി ന്റെ അകത്ത് അ ചോക്ലേറ്റും മിൽക്കും നല്ലതാണ് പക്ഷെ പൈസ വെച്ച് നോക്കുമ്പോ ഇപ്പ തന്നെ അമ്പതോ അറുപതോ കൊണ്ടാ
അത് ആമിട്ടായി വാങ്ങാതിരുന്നാ മതി അല്ലാണ്ട് കിന്റർ ജോയുടെ തന്നെ കിൻഡർ ജോയുടെ അല്ലാണ്ട് പാക്കറ്റിൽ ആ ചോക്ലേറ്റ് മാത്രമായിട്ടുള്ള മു.. ായിട്ട അത് ലാഭമാണ് അല്ലാണ്ട് അറുപത് രൂ... അല്ലാണ്ട് അറുപത് രൂപോടുത്ത് മറ്റേ സാധനം വാങ്ങുന്നത് അത് കൊച്ചുങ്ങൾ ക് വേണ്ടീട്ട് വാങ്ങന്നെ അല്ലെ അത് വാങ്ങേണ്ട ആവശ്യല്ല
ആഹ് അതെ അല്ല എന്നാലും പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ആ മുഠായിക്ക് പിന്നെ ഈ മറ്റേ മു. ട്ടാ ക്കിന്റെ ർജോ ഇടെ മറ്റേത് ഉപയോഗിക്ക ഉപയോഗിക്കാം
പക്ഷെ ഇതിനെല്ലാം നല്ല പൈസയാ പിന്നെ ഫറോറോ റോഷറൊക്കെ ആണെങ്കി നല്ല പൈസയാണ്. ഒരു ഒരു മിഠായിക്ക് തന്നെ നല്ല റേറ്റ് ആണ്
തന്നെ തന്നെ ഫെറോറ റോസിന്റെ ഒരു വലിയതിന് എണ്ണൂറ് തൊള്ളായിരം ഒക്കെ ആവാറുണ്ട് ആ മുട്ടായി കെ ന്നെ പക്ഷെ നല്ല മുഠായി ആണ് അത്രയും ക്വാളിറ്റി മുട്ടായി ആാണ് പക്ഷെ അതിനന്നെ അത്രയും പൈസ ആവാറുണ്ട്
ഏതൊക്കെ മുട്ടായി വന്നാലും പണ്ടത്തെ നമ്മടെ നാരങ്ങ മിട്ടായി അതുപോലെ ജീരകമിഠായി പുളിമുട്ടായി അതിന്റെക്കെ തട്ടിങ്ങനെ താണു തന്നെ ഇരിക്കും
അതെ അതെ പുളിമുട്ടായിക്കെ ഒരു ടൈമില് സ്കൂളിൽ പഠിക്കുമ്പോഴക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ട് ട്ടുള്ളത് പുളിമുട്ടായി ആയിരുന്നു പുളിമുട്ടായി തേൻമുട്ടായി അറിയിൂലേ
ഓഹ് നല്ല റെഡ റെഡ് കളർ ഇരിക്കും നല്ല നല്ല ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് വരും തേൻ
അതെ തേൻ മുട്ടായി പിന്നെ പുളിമുട്ടായിയുടെ തന്നെ ഇങ്ങനെ കുഞ്ഞ് കവറ് കിട്ടുന്നതും ഉണ്ട് അല്ലാതെ പുളിയായിട്ട് വന്നിട്ട് അതിനകത്ത് പഞ്ചസാര വിതറി അങ്ങന രീതിയിലുള്ളത് ഉണ്ടായിരുന്നു
എനിക്ക് കവറ് കിട്ടുന്നതിനേക്കാളും പണ്ട് നമ്മൾ കവറ് കിട്ടുന്നത് പിന്നെ നമ്മളൊരു.. ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലത്താണ്. അതിനും പണ്ടുണ്ടായിരുന്ന മറ്റ സ്റ്റിക്കിനകത്ത് പുളി വെച്ചിട്ട് ഒരു പുളിയുടെ കുരുവൊക്കെ വെച്ചിട്ട് അത് നല്ല മുട്ടായിായിരുന്നു
പിന്നെ മറ്റേ ലൊട്ട അറിയാവോ കപ്പലണ്ടി മുട്ടായി പോലെതരിക്ക
ആഹ് ത്രാസമുട്ടായി
ആഹ് അത്ണ്ടായിരുന്നു പണ്ട് ശരിക്കും മുട്ടായികളുണ്ടായിരുന്ന്
പണ്ട് മറ്റേ എല്ലാർക്കും അറിയുന്ന മുട്ടായി മറ്റേ നൊസ്റ്റാൽജിയ നൊ സ് സ്റ്റാൽജിക്കായിട്ടുള്ള മിഠായി ആണ് നാരങ്ങ മിഠായി ഒക്കെ നാരങ്ങ മിഠായി ജീരക മിഠായി
ഓറഞ്ച് കളറില് മഞ്ഞ കളറില് നാരങ്ങ മുട്ടായി പിന്നെ.. ജീരകം അതെ ജീരകമുട്ടായി അത് പ പല കളറിലുണ്ടായിരുന്നു ജീരക മുട്ടായി
ആഹ് പണ്ടൊക്കെ മറ്റേ പണ്ടത്തെ കടകളിൽ ഇങ്ങനെ ഭരണിയിലായിട്ട് ഇങ്ങനെ ഇട്ട് പല പല ടൈപ്പ് മുട്ടായികളക്കെ ഇങ്ങനെ ഇ മുട്ടക്കരുന്നു പക്ഷെ ഇപ്പ എല്ലാം പുതിയ പുതിയ മുട്ടായികളാണ് ഇപ്പോഴത്തെ കടകളിലൊക്കെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭരണിയ ഒന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല
തന്നെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനത്തെ മുഠായി കഴിച്ചോൊണ്ടായിരുന്നു പോണത് ഇപ്പോഴത്തെ പിള്ളേർ കഴിക്കുന്നത് ഇതേപോലെ ഡയറി മിൽക്ക് സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ വേടിക്കുന്നത് തന്നെ ഡയറി മിൽക്ക് അങ്ങനത്തെ മുഠായികളാണ് പിന്നെ സിപ്പപ്പ്
ആഹ് സിപ്പപ്പൊക്കെ പണ്ട് നമ്മളും കുടിക്കുവാരുന്നല്ലോ
അതെ രണ്ട് രൂപ സിപ്പപ്പ് ഒരു രൂപ സിപ്പപ്പ് അതൊക്കെ നല്ലതല്ലേലും നമ്മള് കഴിക്കുവരുന്നു കുടിക്കുവായിരുന്നു സ്കൂളിലോട്ടൊക്കെ പോകുമ്പോ
ആഹ് അതുപോലെ തന്നെ മറ്റേ ബൂമർ ഭൂമറൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആല്ലായിരുന്നു ബൂമർ ബൂമറൊന്നും അധികം അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വാങ്ങരുതെന്ന് പറയുന്ന മിഠായിയാണ് തൊണ്ടയിയില് പോകുന്നുള്ളത് കൊണ്ട്
തന്നെ അത് ബൂമർ പിന്നെ നടുക്ക് ജെല്ല് വരുന്ന ബൂമർ
ആഹ് ആഹ് അത് പിന്നെ വേറ മുഠായി ഉണ്ട് പിന്നെ വേറൊരു മുട്ടയി ഇങ്ങനെ കഴിക്കുമ്പോ പുളിയും മധുരവും എരിവും എല്ലാം കൂടെ വരുന്നരു മു ഠായി ഉണ്ടായിരുന്നല്ല അനക്കപ്പ കച്ചാമാങ്കോ എനക്ക് ഇഷ്ടമല്ല
കച്ചാമംഗോ എനിക്കിഷ്ടമാണ് കച്ചാമംഗോ മെലഡി കച്ചാമാങ്കോലൽ തന്നെ അകത്ത് ഉപ്പും ഇതും വരുന്നുന്നതും ഉണ്ടായിരുന്നു എരിയും വരുന്നതു ഉണ്ടായിരുന്നു
ആഹ് അതാണ് ഞാൻ പറഞ്ഞത് കടിക്കുമ്പോ നല്ല ഉപ്പു അരിയും പുളിയും എല്ലാം കൂടെ വരുന്ന
അണ്ട് വേറെ ആയിരുന്നു പിന്നെ മെലഡി ഇഷ്ടമായിരുന്നു മെലഡി യക്ലെയറ്
ആഹ് മെലഡി മെലഡിയില് നല്ല ചോക്ലേറ്റ് ആണ് അതില് പരസ്യം തന്നെ അങ്ങനെണല്ലോ
അതെ
പിന്നെ പോപ്പിൻസ് പോപ്പിൻസ് ഒക്കെ വാങ്ങുവാണെങ്കിൽ ഇപ്പം മുമ്പേ ആൾക്കാര് പറയും ഈ കളർ എനിക്ക് ഈ കളർ എനിക്ക് അതില് മറ്റേ ഗ്രേപ്സിന്റെ ഫ്ലേവർ നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് ഓറഞ്ച് അതുപോലെ അതിന്റെ ഫ്ലേവറ ഒന്നും അധികം ഇഷ്ട ഇഷ്ടല്ലാ
എനിക്ക് മെലഡിയില് മറ്റേ പച്ച പച്ച ഫ്ലേവർ ഏതാരുന്നു
ആഹ് അറിയാത്തില്ല
പേരെക്ക ആയിരുന്നുന്ന് തോന്നാണ് അത എല്ലാരും എന്തുവാ പൊട്ടിക്കുമ്പോ തന്നെ ഓരോ നേറം അവര് പറയാൻ തുടങ്ങി ഇത് മതി അത് മതി എനിങ്ങ ഒന്ന് പച്ച ചുവപ്പ് മഞ്ഞ ഓറഞ്ച് വയലറ്റ് ഇത്രയും കളർല്ലായിരുന്നോ ഉണ്ടായിരുന്നേ
ഉം കുറെ കളറുണ്ട്
അതെ അത് രണ്ട് രൂപയ്ക്ക് ലാഭമായിരുന്നു രണ്ട് രൂപയ്ക്ക് ഇത്രയും മുട്ടായും കിട്ടുവായിരുന്നു
പിന്നെ ആഹ് പിന്നെ മറ്റേ മറ്റേ മിട്ടായി ഒണ്ടല്ലോ അതെന്തായിരുന്നു മറന്നുപോയി ആഹ് മറ്റേ പല ടൈപ്പ് മൃഗങ്ങളുടെ പ്ലാസ്റ്റിക്കില് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കിയിട്ട്
മുട്ടായി വെച്ചിട്ട് താഴെ മൃഗങ്ങളുടെ ഓരോ ഷേപ്പ്
ആഹ് പക്ഷെ അതിന്റെ മിഠായി എനിക്ക് കഴിക്കാൻ ഇഷ്ടല്ലായിരുന്നു പക്ഷെ ആഹ് സാധനങ്ങള് ശേഖരിക്കാൻ വേണ്ടിയിട്ട് കൊറെ വാങ്ങുമായിരുന്നു
എനിക്കും എനക്കും മിഠായി ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഞാൻ ഇത് മേടിക്കുവായിരുന്നു എനിക്ക് പിന്നെ ടോഫിച്ചും ഇഷ്ടമായിരുന്നു മറ്റേരു ആഹ് പരസ്യം ഓർമയില്ലേ ഒട്ടകത്തിന്റെ മേൽ നിന്നിട്ട് ഷേക്ക് കുടിക്കുന്ന ആഹ് അതിന്റെ അകത്ത് ടോഫി ച്ചുന്റെ അക്കത്ത് മറ്റെ കൈ പർ ഇങ്ങനെ ഫിത്തിൽ ഒട്ടിക്കുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് കിട്ടുവായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടോഫീച്ച് കൊറേ വേടിക്കുവായിരുന്നു അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടീട്ട്
പിന്നെ ആഹ് ടൈമിൽ തന്നെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ളതായിരുന്നു ജെസ് ജെല്ലി
ആഹ് ജസ് ആഹ് ജസ് ജല്ലി നല്ലതായിരുന്നു
മറ്റേ കരടിയുടെക്കെ ഷെയ്പ്പ്ലുള്ള ജസ്റ്റ് ജെല്ലി ആഹ് മിട്ടായി നല്ലതായിരുന്നു
അത് അതീപ്പ് ഓഹ് ഇപ്പഴാണ് അങ്ങനത്തെ ഷേപ്പിലുള്ളത് വന്നത് മറ്റത് മറ്റേ സ് സ്ട്രോബെറിയുടെ ഷേപ്പിലായിരുന്നു ജസ് ജല്ലി വരുന്നത് അതിനകത്ത് സ്ട്രോബെറിയുടെ കുഞ്ഞു കുഞ്ഞു കുരുക്ക് കുരുവും കാണാറുണ്ട്
ആഹ് അതൊക്കെ നല്ലതായിരുന്നു
അത് അതെ അന്ന് നല്ല മുട്ടായി ആയിരുന്നു
പക്ഷെ ഇപ്പഴോ ഇപ്പഴൊക്കെ ജസ് ജല്ലിയൊക്കെ ഒണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പണ്ടത്തെ പോലെ മിട്ടായികൾ അങ്ങനെ സാധാരണ കാണുന്ന കൊറവാണ് പിന്നെ നമ്മളിപ്പം കാണുന്നത് ഈ ഉത്സവപറമ്പിലൊക്കെ പോകുമ്പം ഉത്സവത്തിനൊക്കെ ഇപ്പം തിരുവാതിരക്കും ഒക്കെ ഇപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ പഴയ ഈ നൊസ്റ്റാൾജിക്കായിട്ടുള്ള മിഠായികൾക്ക് വേണ്ടിയിട്ട് തന്നെ സ്റ്റാളുകള് മേളയില് ഇടാറുണ്ട്
ആഹ് തന്നെ ഞാൻ ഈ വട്ട ഒരു ഉത്സവത്തിന് പോയപ്പോ ഞാൻ മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ കണ്ടിട്ട് അത് നമുക്ക് കാണുമ്പ തന്നെ നമുക്ക് നൊസ്റ്റാൾജി അടിക്കും അപ്പ വേടിക്കാതിരിക്കാൻ തോന്നത്തില്ല അങ്ങനത്തെ മുട്ടായികള്
പക്ഷെ കാണുമ്പം നോസ്റ്റാളജി അടിക്കുമ്പോ അടിക്കൊങ്കിലും പഴയ ടേസ്റ്റ് അതിനൊന്നും ഇല്ല
ആഹ് അത് ശരിയാണ് പക്ഷെ ഞാൻ ഈ വട്ടം മറ്റേ സോനാ പപ്പടില്ലേ വെള്ള ആ സോനാ പപ്പിടി അതേപോലെ പുളിമുട്ടായി അങ്ങനത്തെ കൊറച്ച് മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ ഒരു എന്തുവാ നാണയത്തിന്റെ ഷേപ്പിൽ വരുന്ന ഒരു മുട്ടാ ട്ടായില്ലേ ന്നിട്ട് സ്വർണ കവറ് കൊണ്ട് പൊ പിന്നാ കോയിൻ മുട്ടായി പിന്നെ ബീഡി പോലെ ഇരിക്കുന്ന മുട്ടായി അതറിയോ ആ സിഗരറ്റ് മുട്ടായി ആഹ് അങ്ങനത്തെ കൊ ആഹ് അങ്ങനത്തെ ശരിക്കും പല പണ്ടത്തെ ശരിക്കും മുട്ടായികളുണ്ടായിരുന്നു
ഉം പക്ഷെ അത് കാണുമ്പോ തന്നെ ഇങ്ങനെ നല്ല പല കളറില് പല ടൈപ്പ് മിഠായികൾ ഇങ്ങനെ നെരത്തി കരിപ്പോട്ടിയൊക്കെ വെച്ചിട്ടും കൊറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഉത്സവത്തിനു പോയപ്പം പക്ഷെ അത് കാണുമ്പം നമ്മക്കിങ്ങനെ വാങ്ങാൻ തോന്നും പക്ഷെ ടേസ്റ്റ് എന്തായാലും ആ പഴയതുപോലെ ആഹ് അങ്ങനെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല ഇപ്പം തേൻമിട്ടായി ആണെങ്കിലും പണ്ടൊക്കെ ഹ് നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ ഇപ്പഴത്തെ തേൻ മുട്ടായി ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ട് തേൻ മു ട്ടായി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഈ തറയിലൊക്കെ വെച്ചിട്ട് മാവൊ
ആഹ് ആഹ് ആ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ കണ്ടാ കഴി ക്കാൻ കൂടി തോന്നത്തില്ല
അതോടെ തേൻ മിട്ടായി കഴിക്കാൻ നേരത്തിപ്പൊ അതാണ് ഓർമ്മ വരുന്നത്
അതെ അതെ ആ ഞാനും ആ വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടാ പിന്നെ തേൻമുട്ടായി അടുത്തെ തേന്മുട്ടായിയുടെ അടുത്തോട്ടേ പോവാൻ തോന്നത്തില്ല അങ്ങനത്തെ രീതിയിലാണ് അവര് ഉണ്ടാക്കുന്നത്
ഉം അതെ പിന്നെ കോപ്പികോ കോപ്പിക്കോയ്ക്ക് ഇപ്പഴും ഉണ്ട് പണ്ടും എനിക്കിഷ്ടവായിരുന്നു കോ പ്പിക്കോ കഴിക്കാൻ വേണ്ടിയിട്ട്
കോഫിയുടെ ടേസ്റ്റ് അതെ കോപ്പിക്കോ ഇപ്പഴും ആഹ് ഞാൻ കണ്ടിട്ടുണ്ട് കടകളിലൊക്കെ മിക്കപ്പഴും കാണാറുണ്ട് പിന്നെ ആ മറ്റേ എക്ലെയർ മുട്ട എക്ലെയർ ആണെന്നോ അറിയത്തില്ല മറ്റേ ഒരു ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് അതിന്റെ അകത്ത് ഇങ്ങനെ ചോക്ലേറ്റ് ഒഴുകും
ആഹ് അത് എക്ലെയറിന്റെ വേറെ ഏതോ ഒരു ടൈപ്പ് ആയിരുന്നു
അതെ എക്ലയറാണെന്നാണ് തോന്നുന്നത് പിന്നൊരു യൊ അയിന്റെ പേര് ഇപ്പം പേരൊക്കെ മറന്നൊയി പണ്ടത്തെ മുട്ടായിട്ട് മുട്ടായാളുടെ
പക്ഷെ ഒരു ടൈം അതെ ഒരു ടൈമിൽ ഇതൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ കഴിക്കുന്നെ
അതെ അതെ അപ്പ ശരി
ഓക്കെ ശരി എന്നാ